ഹലോ
ആഹ്
ഹലോ ആ കേൾക്കാമോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
സുഖായിട്ട് പോകുന്നു
ആഹ് അവിടെ മഴയൊക്കെ ഉണ്ടോ
ആഹ് മഴ ഇന്ന് ഇല്ല പിന്നെ ഇന്നലെ പിന്നഞാ നൊക്കെ ഉണ്ടായിരുന്നു നല്ല മഴം ഇടിയൊക്കെ ആയിരുന്നു
അതെയല്ലേ ഇവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു വൈകിട്ട് വൈകിട്ടാ നല്ല മഴയെ പകലൊക്കെ കൊഴപ്പല്ല പകലൊക്കെ ചെറുതായിട്ട് വെയില് ഏഹ എങ്കില് ഏപ്രിൽ മാസം പോലെയല്ല കേട്ടോ ഏപ്രിൽ മാസം നമുക്ക് ഭയങ്കര ചൂടല്ലായിരുന്നൊ ചൂട് കൊണ്ട് പാമ്പുകളൊക്കെ മാള ഇന്ന ഇറങ്ങിയ ഒരു സമയല്ലായിരുന്നോ ആഹ അന്ന് ചൂടുള്ള സമയത്ത് വീട്ടിനുള്ളിലിരിക്കാനും വയ്യായിരുന്നു പുറത്തു പോകാനും പറ്റത്തില്ലായിരുന്നു അത്രയ്ക്കും ഭയങ്കര ചൂടായിരുന്നു
ഭയങ്കര ചൂടും ഭയങ്കര പാമ്പ് ശല്യം തൊക്കെ ഇണ്ടായിരുന്നു. പാമ്പു ശല്യൊക്കെ ഇണ്ടായിരുന്നല്ലോ ചൂടോണ്ട് ഹലോ ഹലോ കേൾക്കുന്നില്ലേ? ഹലോ ഹലോ ഹലോ
അതെ എങ്ങനയാ